അലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് ഹലോ ആ പറ കേക്ക്ന്നല്ലേ
ആ ഇണ്ട്
ആ പിന്നെ എന്തൊക്കെയ്ണ്ട് വർത്താനൊക്കെ
സുഖം തന്നെ എന്താവടെ വർത്താനം
എന്താ കൊഴപ്പൊന്നൂല്ല സുഖായിരിക്ക്ണു പിന്നെ ന്നെന്താ
ചോ
ആ ചായോടിഒക്കെ കഴിഞ്ഞു അവിടെ ചാ ടി ഒക്കെ കഴ്ഞ്ഞിലെ ആ ഏ പിന്നെ ഇന്നിപ്പോ ലീവ് നല്ല വർത്താനങ്ങനെ പോകുന്നുണ്ട്
ആ അ
പിന്നെ
പണിയൊക്കെ കയ്ഞ്ഞോ
പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്ക്ണു ഇന്ന്പ്പോ കുട്ടികൾക്ക് സ്കൂളൊന്നുല്ല്യല്ലോ
ആ എൻക്ക് ക്ലാസ്സൊന്നൂല്ല ക്ലാസ്സൊന്നുല്ലാത്തോണ്ട് ഇങ്ങനെ നിക്കാണ്
ക്ലാസ്സില്ലല്ലോ ഇനിപ്പോ തിങ്കളാഴ്ചല്ലേള്ളൂ
ഇനി തിങ്കളാഴ്ചയൊള്ളു അത് വരെ സുഖം
സുഖായിട്ടിരിക്കാ മൂന്നു ദിവസം ഇവടെ സുഖന്ന് പറയാനായിട്ടില്ല ഇവിടെ മൂന്നൂസം ത്തെ ലീവാണെങ്കിലും രണ്ടാൾക്കൊണ്ട് വർക്കുകൾ ചെയ്യാനുണ്ട്
ആണോ ഇപ്പോ അങ്ങനെ മഴയൊന്നുല്ലല്ലോ അയ് കൊണ്ട് വല്ല്യ പ്രശ്ന ഇല്ലേക്കുംഅല്ലേ ആ ഇവിടെ അങ്ങനെ മഴ ഏഹ് എവിടെയും മഴ കുറവാ ഇപ്പൊ കൊറച്ചായിട്ട് മഴയൊന്നുമല്ല അയിനൊണ്ട് വല്യ കൊഴപ്പല്ലാണ്ട് പോവുന്നു ചെറിയ വെയിലൊക്കെ ആയിട്ട്
ആ ആ
ഈ മഴ കഴിഞ്ഞാ ഭയങ്കര വൈലാ
ആഹ മഴ മഴ വൈലും കൂടിയാ
ആ
മക്കളൊക്കെ
മക്കളാക്ക ഇതാ കളിക്കുന്ന് മക്കളൊക്കെതാ കളിക്കണു ഇപ്പൊ വെയിലല്ലേ അപ്പൊ പൊറത്തിറങ്ങി കളിക്കാ
ആഹ ശരി
ഉം ഹ മഴപോവാതെ പുറത്ത്കറങ്ങാൻ പറ്റൂല്ലല്ലോ ഏഹ് ഇവിടെ കൊറേ പഠിക്കും കൊറച്ചേരം കളിക്കും ഈഹ് കുട്ട്യളല്ലേ അപ്പൊ അവര് ചായക്ക്ന്ന് പുട്ട് അവിടെ എന്താ
ആ ഇവിടെ ഒരു ഉപ്പുമാവ്
ഏഹ്
ഉം
അയിശേരി പിന്നെ പിന്നെ കൊഴപ്പൊന്നുംല്ലല്ലോ
ഏയ്
ഉം ഉം
അല്ല നാട്ടില് ഈ പനി ഇതൊക്കെ ഉണ്ടോ
ആഹ പനി ഇവിടെ ണ്ടാവും ഇയ്ക്കു ക്കൊക്കെ പനിന്നെയായിരുന്നു പനിക്കെ മാറിയിട്ടുള്ളൂ
ആഹ് എനിക്കും ഇവിടെ പനിയായിരുന്നു ഇപ്പൊ ഫുഡിന്റെക്കെ ഒക്കെ ചെറിയൊരു അലർജി അലർജിക്കെ വന്നിട്ടുണ്ടെ അ
അതെ
ഉം ഫുഡ് പോയ്സൺ ഒക്കെ ചെറുതായിട്ടടിച്ചു ഇപ്പൊ ലെവൽലായിട്ടേ ഉള്ളു
ഏ ഹോസ്പിറ്റലൊക്കെ പോയി എന്താദ് പിന്നെ ഗ്ലുക്കോ ട്ട് കെടന്നോ
ഏയ് ഹോസ്പിറ്റല് ലിലെ എനിക്ക് കുറച്ച് ഇതാണ് അയിനോണ്ട് അങ്ങോട്ട് പോയിട്ടില്ല കൊറച്ച് പാരസെറ്റമോളൊക്കെ കുടിച്ച് സെറ്റ് ആക്കി കെടന്നു റെസ്റ്റ്ന്നെ ആയിരുന്നു
അത് ശരി ഇവിടിപ്പ ഞങ്ങള് ഇവിടെതാ ചെറിയ മോൾക്ക് ചെവി വേദനായിട്ട് ഇപ്പ ഞാൻ രണ്ടുസം മുന്നേ പോയി പോന്നു ഉം പണികളൊക്കെ ഒതുങ്ങിയ ഉച്ചത്തേക്കുള്ളതൊക്കായി പച്ചക്കറിയാണ്ന്ന് ഉം അവടെന്താ
ഇവിടെ ഞാനിവിടെ ഹോസ്റ്റലിലാ
ആ
ആ അപ്പൊ ഫുഡ് വരും
സമയാവുമ്പോ ഫുഡ് വരുല്ലല്ലേ
ഉം കൊറച്ച് ലെയ്റ്റാവും
ഏ
ഉം ഓ നാട്ട്ക്ക് പോന്നുണ്ട് ഇപ്പൊ പോയി വന്നതേ ഉള്ളൂ കഴിഞ്ഞ മന്ത്
ആ
ഇനിപ്പോ ഇനി വിഷ് ഓണത്തിന് പോവുള്ളു ഇനിയിപ്പോ ഓണത്തിന് പോവുള്ളു
എ ഓണത്തിന് പോവാല്ലേ ആ അത് ശരി അപ്പൊ പിന്നെ
അങ്ങനെ പോവാൻ പറ്റൂല ഇപ്പൊ കൊറച്ച് ലീവ് ഒക്കെ എടുത്താനും കൊണ്ടേ ഇനിയിപ്പൊ കൊറച്ച് ക്കണം
ആ എന്താ വയ്യാതായിട്ടാണോ ലീവ്
അല്ല വീട്ടില് ഒരു പരിപാടി ഇണ്ടായിരുന്നു അപ്പൊ അതിനോണ്ട് പോയതാ ഏട്ടന്റെ കൊറച്ച് പരിപാടി ഇണ്ടായിനേ എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ
ആ അപ്പൊ കൊറച്ചത്യാവശ്യം ലീവ് എടുത്ത്ണ്ടാവൂല്ലേ
അപ്പൊ കൊറച്ചത്യാവശ്യം ലീവ് എടുത്തു സെറ്റാക്കി തിരിച്ചു പോന്നു ഇനിപ്പന്നി വിഷുനു പോവും അല്ല ഓണത്തിന് പോവും
ആ ഇനിപ്പോഓണത്തിനല്ലേ ലീവുള്ളു
ആഹ് ഓണത്തിന് പോയി ഇഞ്ഞ് കൊറച്ച് ദിവസം വരണം നാട്ട് പോകുമ്പോ പിന്നെ കൊറെ ലീവാങ്ങെടുക്കും
ആഹ് അങ്ങനെ എടുത്തു പോയ പിന്നെ അപ്പൊ എന്താണ് ലീവ് എടുത്തിട്ട് പിന്നെ ഇവടെ വന്നിട്ട് പിന്നെ ന്ന രോന്ന് ആ
ആ ഇവിടന്ന് അങ്ങനെ എപ്പോളെപ്പോഴും ലീവിന് വിടൂല അപ്പൊ പിന്നെ നാട്ടിൽ പോകുന്ന ഗ്യാ പ്പിലങ്കട് കൊറേ ആ എടുത്തിട്ടങ്ങ് പോവും അല്ലാതെ ഇവടെ വന്ന് വീണ്ടും ലീവൊയ്ച്ച ഓര് തരൂല പറയും
ആ
വന്നത് ന്നൊക്കെ പറഞ്ഞ്
ആ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോല്ലേ
ആ പിന്നെ കരയേണ്ടി വരും നാട്ട് പോണം
അത് ശെരി ന്നിട്ട് റൂമിലൊക്കെ എത്ര ആൾക്കാരൊക്കെ ഇണ്ട്
ഇവടെ നാല് കുട്ട്യോള
ആ ന്നാശെരി
ചെലപ്പോ വേറെ വേറെ കോഴ്സ് ആയിരിക്കും അങ്ങനൊക്കിരിക്ക്ണു
ആഹ് ഇന്യാട്ഏട്ടന്റെ കല്യാണൊക്കെ ഇണ്ടാവുലോല്ലേ ആ എന്നക്കാ കല്യാണൊ ക്കെ നിശ്ചയിച്ചപ്പോ
കല്യാണം നിശ്ചയിച്ച ഇപ്പോൊ അദ്യഷത്തെ കാാണ് ഉപ്പിച്ചിട്ടന്ന
ആഹ
പിന്നെ എ ഏട്ടറെ ഫ്രണ്ട് രണ്ടിന്റെ ഏറ്റത്തെ കല്യാ വരുന്നുണ്ട്
ആഹ പി കല്ലാത്തുള്ള ആഹ പി കല്ലാ മുള്ള ഒരുക്കങ്ങളൊക്കെ വേണ്ടേ പ്രസും കാര്യങ്ങളും എടുക്കണ്ടേ ആ
അതിനൊക്കെ പറ്റിട്ട് ഇടക്ക ഇടക്ക് ഡിസ്കഷൻ ഫുള്ള് റൂമന്ന് അവളിന്റെ കൂടെ ഒരു ടെൻത്ൊട്ടിട്ട് പഠിക്കുന്നതാ അപ്പൊ അവള ഏട്ടന്റെ കല്യാണംന്ന് പറയുമ്പോ നമ്മുക്ക് ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിന്നൊ ഒരു പരിപാടിയാണ്
ആഹ അപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു നിക്കുമ്പോക്ക് പോവാൻ നമുക്ക് ഭയങ്കര ഇൻ്രസ്റ്റ് ാവല്ലോ ഡ്രസ്സുകൾ വാങ്ങാനും ആ എന്തൊക്കെ എടുക്കണ്ട എന്നൊന്നും അറിയാത്തൊരു
അതെ അപ്പൊ ഈ മൊത്തം നാട്ടില് ലീവിന് പോയ പരിപാടി കൂടി കഴിഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് വരൂ
ഉം പോണ നോക്കലാണ് പരിപാടിയൊക്കെ കേട്ടിട്ട് പോലല്ലേ
അതെ അല്ലേ പിന്നെ ഇവിടെ വന്ന് ഏറ്റൻ ഞങ്ങള അവിടെത്തന്നെ
ആഹ
കൊറച്ചടുത്തന്ന് തന്നാ
ആഹ അ ശരി
അപ്പം അതടച്ച്ു പൊളിക്കണം ഉ അവള് സാരി യ ഒന്നും ഞങ്ങൾ കൊടുക്കാൻ പാടില്ലന്നാ പറഞ്ഞേ
ആഹ അത
അന റ്റു മാത്രം സാരി ഞങ്ങളക്കെുതാനട്ട് വാൽ മതിന്ന് അവളങ്ങനെ തമാശക്കക്ക് പറയും
ആഹ അത് ശരി ഉം
അനിയത്തി മാത്രം കളറായി നിന്നാ മതി ആ ഒരു സംഭവം ഉം
പിന്നെ ഇനിയിപ്പോ എപ്പാ ഫുഡ് കഴിക്കൻ ആയി തുടങ്ങിയോ
ഇല്ല ഫുഡ ലൈറ്റവും ഫുഡ് ഒരു ഒന്നര കൈും ചെിലപ്പോ നേരത്തെ വരും ആ ചെിലപ്പോ നേരത്തെ വരും ചപ്പോ നേരം വെക്കും ആ ഇവിടെ ചിക്കനും മീനും അതൊന്നും ഇല്ല
ആഹ
ക്കരം
അപ്പൊ വീട്ടില് വരുമ്പോഴ പ എന്താണ്
ആഹ അതെ നാട്ടില് വരുമ്പോള കാര്യമായിട്ട് ചിക്കന് മീന കഴിക്കും അല്ലാത്തരും ഇവിടെ കിട്ടൂട്ടോ ചിക്കനാണ് അത് ചില രണ്ടു ദിവസം കിട്ടും ഒരു നരം ആ അങ്ങനെ കിട്ടും പക്ഷെ അതും ഭയങ്കര ഇതാണ് നാട്ടത്ത വെച്ചോക്ക നക്കുമ്പോ ആ രണ്ട കഷ്ണം കൂടി ഒന്നിച്ചച്ച് വെച്ച ഒറ്റ കഷ്ണ വീട്ടത്തെ
അ ആഹ അങ്ങനെ കിട്ടുള്ളൂ
ആഹ് ചെറിയ ചെറിയ പിസ കിട്ട
ആഹ നമുക്ക് ഓരോ പോതിക്ക ഓരോ കഷ്ണം കിട്ടൂലേ
പൂതിക്ക അതെ പിന്നെ ഞങ്ങള് അത്ര പൂതി കേയറുമ്പോ പുറത്തുന്ന് ഫുഡ് കഴിക്കും
ആഹ പുറത്തൊന്ന് പോയി കഴിക്കാല അല്ലേ
ആ പുൊറത്തുന്ന് കഴിച്ചിട്ടാണ് ഇപ്പൊ ഒരു അലമ്പായത് പുൊറത്തുന്ന് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ